ഞാനിപ്പോ പൊറത്തേക്ക് എറങ്ങി ഇങ്ങനെ നടന്നോണ്ടിരിക്ക ഗ്രൗണ്ട്ക്ക്
ഉ മ ഇന്ന് ഫ്രീയാണ് ല്ലേ ഫ്രീ ഇപ്പൊ ഫ്രീയണ് വർക്ക് കഴിഞ്ഞു വൈകുന്നേരം ഫ്രീയല്ല സ്കൂളിൽ മൂന്നര വരെ ഉണ്ട സ്കള വർക്ക് ചെയ്യേ ഉ
ഉം
അവിള്ള ഇപ്പഴത്തെ കുട്ട സ്കൂളിൽങ്ങനെ ഇരിക്കുമ്പോളെ അതല്ല ഇപ്പൊ പരിപാടിപ്പോ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ് അപ്പോളാണ് അത് വിളിക്കാന്ന് നിന്നവിളിച്ചത് ഞാന ഇന്ന്ങ്ങനെ സ്കൂൾ ക്ലാസ് ആയിരുന്നുുന്നപ്പേ നമ്മളിപ്പോത്തെ കുട്ടികളാണല്ലോ പഠിപ്പിക്കണം അപ്പ അങ്ങനെ കുട്ടികൾക്ക് അങ്ങനെ അധികം ഒരു വായനാശീലമൊക്കെ നഷ്ടപ്പെട്ടു പോണ ഒരു ോൽ അധികം വായിക്കാനും പുസ്തകങ്ങളൊന്നും ഇണ്ടാക്കണ കാര നമ്മളൊക്കെ ചെറുപ്പത്തില അല്ലെങ്ക കുറച്ച് എലുപ്പത്തിലൊക്കെ ഞാനൊക്കെ കുറെേ പുസ്തകങ്ങള് ലൈബ്രറിൽ എടുത്ത് വായിക്കും അങ്ങനെ വായിക്കാ ഇഷ്ടുള്ള ആളായിരുന്നു അറ്റ്ലീസ്റ്റ് നമ്മളെ ബാലരമ ബാലഭൂമി അങ്ങനത്തെ സാധനങ്ങള ണ്ടല്ലോ അതൊക്കെ ഭയങ്കര ആഗ്രഹത്തോടെ വായിച്ചിരുന്നായിരുന്നു അപ്പൊ പുസ്തകങ്ങളുടെ വില ഭയങ്കര ീട്ടണമായിരെ തോന്നി ഇപ്പടത്തെ മറ്റേ വായനാ ദീനൊക്കെ കഴിഞ്ഞിരുന്നു കുറച്ചും ഉണ്ട് ഏ ഇപ്പടത്താണോ ആണ് തോന്നുന്നത് എന്തായാലും ഒരു വായനാ ദീിനം കഴിഞ്ഞിരുന്നു പക്ഷെ അന്നൊന്നും പ നമ്മളെ കാലത്ത സ്കൂള വായനാ ദീിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികളൾ മത്സരിച്ച് വായിക്കുകയും അതിലുള്ള ചോദ്യങ്ങൾക്ക് ഇ പറയയും അങ്ങനെയൊക്കെ ഗിഫ്റ്റ് വാങ്ങുകയുംൊക്കെ ചെയ്ത് ഓർമ്മുണ്ട് ഇപ്പ അങ്ങനെ വായനാശീം എന്ന് പോറില്ലേ അപ്പൊ ഞാ അങ്ങനെ ആലോചച്ച് ഞാൻ പണ്ട് നമ്മളൊക്കെ എത്ര ബുക്കുകൾ വായിച്ചിരുന്നു ബുക്കുകളൊക്കെ നമ്മൾ എത്രത്തോളം സ്വാധീനിച്ചിരുന്നു എത്ര ആവേശത്തോടെ നമ്മളൊക്കെ ഓോ ബുക്കുകൾ വായിച്ചിരുന്നു എന്നുള്ളത് എന്നെ കുറിച്ച് പറയണെന്നുണ്ടെങ്കിൽ ഞാൻ ചെറുപ്പത്തിൽന്ന അങ്ങനെ വായിച്ചിട്ടില്ല ഒരു ഒന്ന് രണ്ട് മൂന്ന് നാലല് ദിവസം വരെ ഞാൻ അങ്ങനെ വായിച്ചിട്ടൊന്നില്ല പിന്നെ നാല് മുതല് നാല് കഴിഞ്ഞത് മുതലാണ് ഞാൻീ ബാലരമ ബാലഭൂമിയായി അതൊക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് ഞാനുള്ള ചിത്രകഥകളും ഏ മറ്റേ കഥകളൊക്കെ ആയിട്ട് അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വായിച്ചു തുടങ്ങിയ അപ്പൊ ഇതുവരെ ആരായി പിന്നെ ബാലരമ വാ ബാലഭൂമി വാങ്ങായിട്ടാണ് വാങ്ങുന്നത് അപ്പോ ഞാൻ ആറും പഠിച്ചത് മുതൽ ആറില ഏയിലൊക്കെ പഠിച്ച സമയത്ത് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഇവന് ഇതാണ് ബാലരമ്പ് വലകുമ്പ് ഇറങ്ങി എന്തേലും വാങ്ങിയിരിക്കുവ ഏത് ലക്ക ഇറങ്ങിയാലും അപ്പൊ ഇവന്റെ കഞ്ഞിട്ട് ഫസ്റ്റ് ഞാൻ ഓർഡർ ചെയ്ത് നോക്കു അങ്ങനെ ഞാങ്ങനെ വായിച്ചു വായിച്ച് തുടങ്ങി പിന്നെ ഞാൻ വേറൊരു സ്ഥാപനത്തിലൊക്കെ പഠിക്കാൻ പോയത് അവിടെ പിന്നെ വലിയ ലൈബ്രറി മെറ്റപ്പോളൊക്കെ ഉണ്ട് അവിടെന്നാണ് പിന്നെ ഞാനിങ്ങനെ വലിയ വലിയ ബുക്കുകൾ വായിച്ചു തുടങ്ങിയത് വലിയ ബുക്കുകൾന്ന് പറയുമ്പോൾ ഐ തിങ്ക് ഫസ്റ്റ് ഞൻ വായിച്ച ഒരു നല്ല ബുക്ക്ന്ന് പറഞ്ഞാല് ആടുജീവിത ആയിരിക്കും ബെന്യാമിന്റെ ആടുജീവിതം വായിച്ചിട്ടുണ്ടോ
ആഹ ഓക്കെ
ഇപ്പോഴത്തെ പടായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പൃഥ്വിരാജ ക്കെ അഭിനയിച്ച നല്ല അടിപൊളിയായിട്ട് അപ്പൊ അതാണ് അത് വായിച്ചപ്പോ എനിക്ക് ഭയങ്കര നോവലുകളോടരു താല്പര്യം തോന്നി അങ്ങനെ കുറെ നോവൽസുകള് തെരഞ്ഞു പിടിച്ച് വായിക്കണ ഒരു കാലൊക്കെ ന്റെ ലൈഫിൽ ഇണ്ടായി ഇപ്പൊ ഞാനത്ര വായിക്കുന്ന ആളൊന്നല്ല ഭായ് അത്രേനല്ല ഇപ്പൊ തീരെ വായന ഇല്ലെന്ന് പറയാം വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷെ ഞാനെന്റെ വിദ്യാർത്ഥി ഒരു ന നല്ലൊരു വിദ്യാർത്ഥി ഒരു ടീനേജ് ആ പ്രായങ്ങളിൽ ഭയങ്കര വായനായിരുന്നു നല്ലോണ്ണം വായിച്ചിരുന്നു ബെന്യാമിന്റെറെ ആടുജീതം അതായിരുന്നു ഞാൻ ആദ്യമായിട്ട് എന്റെ സ്വന്തം പൈസക്ക് വാങ്ങിയ ബുക്ക് സ്വന്തം പൈസേന്ന് പറഞ്ഞ വീട്ടിൽന്ന് പൈസ കൊടുത്ത് വാങ്ങിയ ബുക്ക് പിന്നെ ഒലിവർ ട്വിസ്റ്റ്‌ ഒലിവർ ട്വിസ്റ്റ്‌ അല്ല ഗളിവർ ട്രാവൽസ് എന്ന് പറഞ ബുക്കുണ്ട് ട്രാൻസ് ഏഹ് അത്ഞാ വായിച്ച് അതും ഞാൻ വാങ്ങിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഏഹ് പിന്നെ കുറെ ബുക്കുകൾ ഏഹ് ഞാനി ഉം കെ ആർ മീരനെ അറിയോ ഇങ്ങക്ക് ഒരു എഴുത്തുകാരിയാണ് പ്രശസ്തായിട്ടുള്ള ആ അവള്ടെ ഒരു ഏഹ് ഫേമസ് ആയിട്ടുള്ള ബുക്ക്‌ ആരാച്ചാർന്ന് പറഞ്ഞൊരു നോവലുണ്ട് കണ്ടുകണോ ആരാച്ചാർ
ആഹ് ആഹ് വായിച്ചു
ആഹ് അപ്പ വായിച്ചിട്ടുണ്ടോ ഇങ്ങള്
അത് ഫുൾ ഫുള്ള് വായിച്ചിട്ടില്ല ഏകദെശൊക്കെ
ആ അതെ അപ്പൊ ഞാനത് ഫുള്ള് വായിച്ചിട്ടുണ്ട് അതും ഞാന് ഇപ്പ എത്ര ഒരു പതിമൂന്നോ പതിനാലോ വയസ്സുള്ളപ്പോ മുഴുവൻ വായിച്ചിട്ടുണ്ട് ഒരു കട്ടിയുള്ള ബുക്കാണ് അഞ്ഞൂറ്റി അറുന്നൂറ്റി സംതിങ് പേജുണ്ട് ഏഹ് പക്ഷെ അത് ഞാനിരുന്ന് ആഹ് ഇരുന്ന് വായിച്ചിട്ടുണ്ട് കാരണം വായന ഇഷ്ടപ്പെട്ടരു സമയുണ്ടായിരുന്നു ആ സമയത്തുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പുസ്തകം വായിക്കുമ്പോ ആ പുസ്തകം നമ്മളെയൊരു വേറെ ലോകത്തെ കൊണ്ട് പോകാണ് അയിലുള്ള കഥാപാത്രങ്ങളും ആ ഒരിതൊക്കെയായിട്ട് ഏഹ് ഇങ്ങനെ മാറുവാണ് അപ്പോ ഏ നമ്മള് ഇതിങ്ങനെ ഇമാജിൻ ചെയ്യുകയാണ് അവിടെ നടക്കണതും കാര്യങ്ങളൊക്കെ ഇങ്ങനാവും ഇങ്ങനാവും അപ്പൊ ആ വായനയിലൂടെ ലോകത്ത് ഇങ്ങനെ സഞ്ചരിക്കാനതൊരു പ്രത്യേക ഫീലായിരുന്നു ക്ഷേ അങ്ങനത്തെ ഒരു വായനനുഭവം എനിക്കിണ്ടായിട്ടുണ്ട് ഏ നിങ്ങളടെ വായന അനുഭവത്തെ കുറിച്ചൊക്കെ പറയാണെങ്കി എങ്ങനയിരിക്കും
ഞാന് വായിക്കാനെല് കൂടുതൽ ഈ ഇപ്പോഴൊന്നും വായന കൂടുതലില്ല ആദ്യ കാലത്തെ മാതിരി ഇപ്പൊ വായന ആദ്യം തന്നെ ച് ഓർമ്മയിരുന്ന് കുഞ്ഞുണ്ണി മാഷ് ഏഹ് ഒരു വരിയാണ് അതായത് വായി വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ച് വളർന്നാല് വിളയുന്നാണ് മുപ്പര്
അത് കുഞ്ഞുണ്ണിമാഷിന്റെണോ അതോ ഏഹ് വൈ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കുഞ്ഞുണ്ണി മാഷിന്റെ വാക്കുകളാണോ അത്
ആഹ്
ഞാൻ വയ്ക്കോം ഉണ്ണിമാഷണ് ആഹ് ഏതായാലും നമ്മള് ചെറുപ്പം മുതൽ കേ തുടങ്ങിയ വാക്കാണ്
ആഹ് അതെ അപ്പോ ഓ ഞമ്മള് ഏഹ് ഇസ്ലാമത ത്ത് കുറിച്ച് നോക്കുകവെച്ചെങ്കി ഇസ്ലാം മതത്തിന്റെ പ്രധാന മർമ്മ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥണ് ഖുർആൻ ഖുആന്റെ അവതരണം പോലും ഇങ്ങനെയാണ് ഇനി ആവര് വായി ഏഹ് ഒരു വാചകത്തോട് കൂടിയാണ് തൊടങ്ങണന്നത് അതായത് ഏഹ് ഏതൊരാളോടും ആദ്യം പറയണ അറിവ് നേടുക ഇങ്ങള് ചൈനയിൽ പോയിട്ടാണെങ്കിലും അറിവ് നേടാനാണ് പ്രവാചകൻ പറന്നത് അത് ഏത് മതത്തെ നോക്കുകയാണെച്ചെങ്കിലും അവിടെ വായനക്ക് വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകണുണ്ട് ഞൻ ൻ്റെ അനുഭവം പറയച്ചെങ്കി ഞാൻ ആ കുത്തിയ കാലത്ത് ഒരു നാലാം ക്ലാസ് വരെ അഞ്ചാം ക്ലാസ് വരെ ആ സമയത്തൊന്നും ഒരു വായനയോട് കൂടുതൽ ഒരു ഇതല്ല വായ ചീരുന്നില്ല തീരെ വായിച്ചിരുന്നില്ല പിന്നീട് ഏഹ് എൽ പി യു പി ഹൈസ്കൂളൊക്കെ വരുമ്പോളാണ്ഏഹ് വായിക്കാനിങ്ങനെ തുടങ്ങണത് കൂടുതലായിട്ട് ആ സമയത്ത് ഞമ്മള് തുടക്കക്കാർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക അവര് ആദ്യം എടുക്കണ ബുക്ക് തന്നെ നോക്കിയാ നമുക്ക് മനസ്സിലാവും സ്റ്റോറി ബുക്കുകളവും സ്റ്റോറി വായിച്ചു തുടങ്ങേണ്ടത് ഫസ്റ്റ് തുടക്കക്കാർക്ക് കൊടുക്കേണ്ട പെട്ടെന്ന് തന്നെ വലിയ നോവലോ മറ്റ മ മച്ചോ ഒ കൊടുക്കൻ ചെറിയ ചെറിയ സ്റ്റോറികള് ബുക്കുകുകളൊക്കെ ഉണ്ടാവും ലൈബ്രറിയില് അത് സുലഭമായിട്ട് കിട്ടും ചെയ്യും ഇ നാട്ടൻപുറ ഇക്കെ ലൈബ്രറികൾ ഉണ്ട് പക്ഷെ ആ അങ്ങനെ അവിടക്ക് പോകണതോ യൂസ് ചെയ്യണതോ ഒന്നും ഇപ്പഴത്തെ തലമുറയിൽ കാണുന്നില്ല പണ്ടത്തെ മാതിരി ാനും പിന്നെ വേറെ ഒരു അറബി കോളേജിൽ പോയിരുന്നു അപ്പോൾ അവിടെ അത്യാവശ്യം വലിയ ലൈബ്രറി ഒക്കെ ഉണ്ടും നാല് ഒത്ര സമയങ്ങളിൽ ചിലപ്പോൾ പത്തര പത്ത് മണിക്ക് ശേഷമൊക്കെ ലൈബ്രറി കയറും ഓരോ പുസ്തകം എടുക്കും ഒരു നോവൽ എടുക്കും ം അങ്ങനെ വായിച്ച ഫസ്റ്റ് ഞൻ വായിച്ചത് മിനാരങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു പുസ്ത പുസ്തകമാണ് അത് അത്യാവശ്യം ഒരു കുടുംബജീവിത കഥയാണ് ഏ പിന്നെ കറ കറയക്കെ ഏകദേശം
ഫിറോസ്ഖാൻ പുത്തനങ്ങാടിന്റെ കറ ഫിറോസ് ഖാന്റെ അതെ ഫിറോസ് ഖാൻ ഒരു വികാരായിരുന്നു നമുക്ക്
ആന് മുക്താർ ഉദരംപൊതിയില് അദ്ദേഹം ഞങ്ങക്ക്ങ്ങനെ ക്ലാസ് എടുക്കാനൊക്കെ വന്നിരുന്നു ആ സമയത്ത് ഈ വായാനെടെ പ്രാധാന്യത്തെ കുറിച്ച് വായനാ ദിനത്തിലാ തോണുണു യൂണിയൻ വെച്ച ഒരു പരിപാടി അപ്പോ മൂപ്പര് അത്യാവശ്യം നല്ല എഴുത്തുകാരനാണ് ഒട്ടേറെ പുസ് തകങ്ങളൊക്കെ എഴുതിയിട്ട്ണ്ട് ഓണ്ന്ന് പിന്നെ മൊയിനുന്ദീ നുസ്താദം അങ്ങനെ ഏതൊക്കെ ഒരാള് ആഹ് ചരിത്രത്തെ കുുറിച്ച് ക്ലാസ് എടുക്കാൻ വന്നു ചിലവർക്ക് ചരിത്രം ഇഷ്ടപ്പെടുന്നുണ്ടാവും ഇച്ച് വല്ലാതെ കൂടുതലായിട്ട് ഇങ്ങനെ ചരിത്രം ഇഷ്ടാണ് ന്ന് എപ്പോഴും ചരിത്രം മാത്രം ഫോക്കസ് ചെയ്ത് പോകാന് താല്പര്യല്ലല്ലെയ്‌നു നോവലൊക്കെ അത്യാവശ്യം വായിച്ചീന്നു മറ്റേ ആടു ജീവിതം അതേമാതിരി തന്നെ പിന്ന പിന്നെ വായിച്ചത് ഉസ്താത് അംബാപ്പി അങ്ങനെ കുറെണ്ട് മ്മല്ല ഞൾക്ക്ങ്ങനെ സ്ഥലം ചെയ്‌ച്ച്ക്കെനു പിന്നെ ഇത്ര മാസം കൊണ്ട് ഒരു അമ്പത് പുസ്തകം തീർക്ക അല്ലെങ്കിൽ ഇരുപത്തഞ്ച് പുസ്തകം തീർക്ക എ അപ്പൊ അയ്നൻസരിചമത്സരിച്ചിട്ട് ഇങ്ങനെ വായിക്കും ഫസ്റ്റത്തെ ഒരു നാലഞ്ച് മാസൊക്കെ നമ്മള് നോവല് മറ്റേത് മറിച്ചന്ന് പിന്നെ ശാസ്ത്രങ്ങൾക്ക് പോകാൻ തുടങ്ങി പക്ഷെ ഈ നോവല് വായിക്കണമായിരിയൊന്നാവൂല ശാസ്ത്രം വായിക്കണുന്നത് ഒരു രണ്ട മൂന്ന് പേജൊക്കെ വായിക്കുമ്പതന്നെ നമ്മളെ മനസ്സ് മൈൻഡൊക്കെ ആകെ തളരാൻ തുടങ്ങും കൂടുതല് നമുക്ക് അറിയാത്ത വാക്കുകൾ പിന്നെ അത് ഗൂഗിള് നോക്കി ഫുള്ള് കണ്ടപിടിച്ചിട്ടുള്ള ഒരു ഫ്ലോ ഉണ്ടാവൂല്ല അപ്പോ പിന്നെ ഇതുകൊണ്ട് വല്യ ഉപകാരം പറഞ്ഞാല് നമുക്ക് അറിയാത്ത കുറെ വാച